ഹലോ
ആ കേൾക്കാവോ?
ആ കേൾക്കാം. കേൾക്കാം
എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ?
സുഖം.
ആ എന്താ ചാ നല്ല ച സുഖാണ് മഴ ഇണ്ടവടെ?
ആ ഉണ്ട്.
ഹ ആ ഇണ്ടല്ലേ ഇവിടെപ്പം അങ്ങനെ മ ഴയൊന്നൂല്ല. നേരിയ തോതില് വെയിലുണ്ട്. രാവിലെ നല്ല മയ പെയ്തിരുന്നു. എന്താറിയില്ല കുറവുണ്ട്. ഇപ്പൊ ഇനി ഇപ്പ ഉച്ചക്കത്തെ കാലാവസ്ഥ ഇന്ന് എങ്ങനാന്നെന്നൊന്നും അറി യ്യൂല.
ആ ഉവ്വ ഉവ്വ.
ആ അവിടെ എന്താണ് ഇന്നലൊക്കെ മഴ ഉണ്ടായിരുന്നോ?
ആ ഉണ്ടായിരുന്നു ഉണ്ടായിരന്ന്.
ഉണ്ടായിരുന്നൂല്ലേ. എന്നിട്ട് ഭക്ഷണം എല്ലാം റെഡി ആയി കഴിഞ്ഞോ?
ആ അതെല്ലാം റെഡി ആയി രാവിലെ തന്നെ റെഡി ആവും.
ആ സ്കൂളിലെ കുട്ടികളെ
ആ നാ അതെ അതെ അതെ യു കെ ജി പഠിക്കണ ഒരു കുഞ്ഞുണ്ട്.
ആ ഇണ്ടല്ലേ ചെറിയ കുഞ്ഞാവൂലേ അപ്പം നേരെത്ത അപ്പം അവനിക്ക് സ്കൂൾക്ക് ഇതേപോലെ തന്നെ ഭക്ഷണം കുണ്ടോവണോ.
ത്തെ ചേർത്തതാണേ.
നേരത്തെ ചേർത്ത്. അതെന്തേ നേരത്തെ ചേർ
ആ എന്നന്നോയ്ച്ചാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാ കുസൃതി കൊണ്ടേ അപ്പൊ ഞാന് ഒരു കൊല്ലം കൂടി നിയമ പ്രകാരം ഇനി എങ്ങനെയാ വന്നേന്നനുസരിച്ച് ഒരു കൊല്ലം കൂടി ഇരുത്തണ്ടി വരും. പ്രായ ആയില്ല അവന് നാലര വയസേ ആയുള്ളൂ.
അപ്പൊത്തിന് ചേർത്തില്ലേ ആ ഞമ്മള് വീട്ടിലിരുന്നാല് പിന്നെ കുട്ടികൾ അങ്ങനെ തന്നെയാണ്. അതും ഇതു ആയിട്ട് അവിടെ പോയാണെങ്കില്
കുട്ടി അന്നേരം പഠിക്കോ പിള്ളേരുമായിട്ടൊക്കെ ഇടപെടാനും ഒക്കെ പഠിച്ചോളൂലോ.
ആ പഠി ആ ഇപ്പം തന്നെ കൊറച്ചീച്ചെ കൊ റച്ചീച്ചെ നോക്കിയാ പിന്നെ കൊഴപ്പുണ്ടാവില്ലല്ലോ. ആ അപ്പം അതെ. ഇല്ല ഇല്ല ഇല്ല ഇവിടെ കുട്ടി ആ ആണ് ആണ്
ഇവ ഇവിടെ കുട്ടികളുണ്ട് ഇവിടെ.
ഉം ഉ
അപ്പൊ അവരിതെപ്പോഴ്ത്തന്നെ സ്കൂളിലൊക്കെ പോയീണ് എന്താണ് എങ്ങനെ ഭക്ഷ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടോവലാണോ.
അതെ അതെ കൊണ്ട് പോവ കൊണ്ട്‌ പോവ സ്നാക്ക്സ് ഒക്കെ കൊണ്ടോണം രണ്ട്‌ നേരത്തിനുള്ളത് കൊണ്ട് പോവണം ചോറ് കൊണ്ട് ആ
ഏ എന്താ ങ്ങട്ട് സ്നാക്സ് ആയിട്ട് എന്താ കൊടുക്കലങ്ങനെ?
ക്കെ
കപ്പ വറുത്തത് അത് ഇണ്ടാക്കലാണങ്ങള് കപ് പ്പ വർത്തത് ന്നർഞ്ഞാല് പോ ഏ
ആ അതെ അത് കൊള്ളത്തില്ല അതന്നും കൊള്ളൂല ന്നാലും
എങ്ങനെയാ പോയിട്ട് പ്പം പൊടിച്ചു കൊടുക്കലാ ങ്ങള്
അ ആ അല്ല
അല്ല വല്യ വല്യ അത്യാവശ്യം വലിപള്ള പാത്രത്ത് കൊടുക്കല് നഞമ്മളവടൊക്കെ ഇങ്ങനെയൊക്കെ സ്നക്സ് ഒക്കെ കൊടുക്ക്ണ സമയത്ത് ബിസ്ക്കറ്റ് അങ്ങൻത്തെ കൊടുക്കല് അതാവുമ്പോ ചെറിയ പാത്രം മതി അപ്പൊ ഇനിയിപ്പ സ്നാക്സിന് വേറെ പാത്രം അതേപോലെ തന്നെ ഇനിയിപ്പോ ചോ എന്താ ചോറ് വെയക്കാന് ചോറ്റു പാ
ഉം ഉം വേണം വേണം
ആ അപ്പൊ അതോ അതെങ്ങനെണ് ചോറൊക്കെ എന്താ കൊണ്ടവല്? ങ് സാധാ ചോറ് ആവും ലെ?
ആ അതെ അതെ അതെ അതീ അവന് മോര് കറിയൊക്കെ ഇഷ് ചാറുകറി എന്തേലും തോരംകറി പപ്പടം മൊട്ടയൊന്നും കൊണ്ടവൂല മോ ട്ടയൊക്കെ ചൂടോടെ ഇവിടെ വന്ന് കഴിച്ചോളും
ആഹ് ഇഷ്ടല്ലെ? ചൂടാറി കഴിഞ്ഞ ഇഷ്ടല്ലെ?
ഇല്ല ഇല്ല ഇറച്ചി മീനൊക്കെ അങ്ങനെ കൊണ്ടോയി കഴിക്കാനൊക്കെ ആ പുള്ളിക്കാരൻ അങ്ങനെ പാടാ കഴിക്കൂല്ല.
കഴക്കൂലലെ പക്ഷെ ഞാൻ പച്ചക്കറീല് അങ്ങനത്തെ കറി മാത്രം കൂട്ടിയാണ്ട് വെയ്ക്കോ?
ആ അവന് കൂടുതല് കുറവാണ് അവനത് കഴിക്കലായിരുന്നോ? അപ്പം ഇപ്പോഴാണ് ങ്കി ഞങ്ങളിപ്പോ അല്ലെങ്കി അവന് രാവിലത്തെ എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടാറേ ഉണ്ടായിരുന്നുള്ളൂ പ്പൊ ആ ചോറ് ഒട്ടും തിന്നൂല പ്പോ ആ ചോറ് ഒട്ടും തിന്നൂല്ല അതുകൊണ്ട് ഞങ്ങിപ്പോ ഇങ്ങനെയ ആക്കി ചോറ് തന്നെ ആക്കി കൊടുത്ത വിടുവാ.
ആ അങ്ങന ആക്കി വിട ആഹ് അതാണ് നല്ലത് കുട്ടികൾക്ക് അവിടുന്ന് കഴിക്കണവൾ ഇവിട്ന്ന് ആകുമ്പോൾ നമ്മള് വാരി കൊടുത്തൊക്കെ കൊടുക്കേണ്ടി വരും അവിടന്നാവകുമ്പോൾ അവൻ ത്സ്വന്തമായിട്ട് അതേപോലെ തന്നെ കായിക്കാനും ക്കെ ശീലയിക്കോളും അങ്ങനെരു കൊഴപ്പണ്ട് നമ്മളെ വീട്ടിൽ നക്കുമ്പോ അവര് പറഞ്ഞാലും കേൾക്കൂല നമ്മള് വാരി കൊട് ക്കണ്ടിരും പക്ഷെ അവിടുന്ന് ഇപ്പ വാരി കൊടുക്കാൻ ആരും ഇല്ലല്ലോ? അതുകൊണ്ട് സ്വന്തായിട്ട് കഴി ക്കും അപ്പ ആ ശീലമാണ് നമ്മൾ നമ്മളെ വീട്ടക്കൊന്നും അവര് ചെയ്യ
അതെ അതെ അതെ
ഞാൻ ചെറുപ്പത്ത് പഠിക്കുന്ന ശീലങ്ങൾ പിന്നെ പിന്നെ അങ്ങോട്ട് മറക്കൂല എന്ന പറഞ്ഞത് ഓരോ കാര്യങ്ങളൾ ഇനി ഇപ്പോ ചെറുപ്പത്തിൽ എന്ത് കേട്ടാ അല്ലത് പെട്ടെന്ന് മണ്ടേ കേറും അങ്ങനൊക്കെയാണ് പറയല്
ഉം എന്തേലും വർക്കെയ്യുന്നുണ്ടോ ങ്ങള്
ഞാന് ക്ലാസ്സിന് പോവ്ണ്ട് കമ്പ്യൂട്ടർ ക്ലാസ് പോകുന്നുണ്ട് അവിടെ പഠിക്കാന് പോകുന്നുണ്ട് ഇപ്പം പോവാൻ തൊടങ്ങിയിട്ടുള്ളു പ്പ ഇന്നലൊക്കെ നല്ല മഴയായിരു ന്നല്ലോ അതോണ്ട് ഇപ്പ ഞാന് ഈ കൊട എടുക്ക കൊ ഏ എന്ത്?
ടി വി ണ
ഇല്ല മടി പിടിച്ചിരിക്കല്ല ഒന്ന് സൗണ്ടിലൊന്ന് പറയണേ. മടി പിടി ല്ല ഞാൻ ഇന്നലെ പോയിരുന്നു പോയാണ്ട് പോയപ്പോ മഴൊന്നും ഇല്ലായിരുന്നു അപ്പൊ കൊട എടുക്കാ മറന്നു പോയി. അങ്ങനെ പിന്നെ അവിടെ എത്തി കഴിഞ്ഞെന്റെ ശേഷം ഏ പിന്നെ ഇങ്ങട്ട് തിരി വരുമ്പ ഭയങ്കര മഴ അങ്ങനെ ഞാൻ നടന്ന യി ആ നടന്നാണ് പോകല് അപ്പോ പിന്നെ തിരിച്ച് വന്ന പ്പം ഇതേപോലെ തന്നെ ബസ്സിന് പോന്ന് മഴെയ്തോണ്ട് ഇങ്ങട്ടും ബസ് സെറങ്ങി കഴിഞ്ഞാലും വീട്ട്ക്ക് കൊറച്ച് നടക്കാന്ണ്ട് അപ്പോ പിന്നെ കൊറേ നേരം ഇങ്ങനെകൊ എന്ത്?
ആക്ടീവ ആക്ടീവ
ആക്ടിടിവ അല്ല വണ്ടി ഇണ്ടെങ്കി കൊഴപ്പൊന്നുംല്ല പക്ഷെ വണ്ടില്ല. വണ്ടി ഇഷ്ടാണ് ഇൻക്ക് വാങ്ങാനും ഓ വാങ്ങാ വാങ്ങണംന്ന് വിചാരിച്ച്ക്ക്ണ്ട്. പക്ഷെ ഓട്ടാനൊക്കെ ഭയങ്കര ഇഷ്ട അറയൂല ആക്ടീവ ഒക്കെ ഓട്ടണെങ്കില് സൈക്കിളിന്റെ ബാലൻ സ് മതിന്നൊക്കെ സൈക്കിൾ ബാലൻസ് മതിന്നൊക്കെ പറഞ്ഞ്പ്പോ ഏ എന്ത ഇന്റെ കാക്ക ഇതേപോലെ പറയും വണ്ടി എടുത്തോ വണ്ടി എടുത്താല് പഠിക്കുംന്ന്ഒറപ്പാണ്. ഞാൻ പറഞ്ഞഞ്ഞു. വണ്ടി പഠിക്കാതെ എട്ത്തിട്ട് എന്താ കാര്യം. അപ്പോ മോനിങ്ങനെ പറയും വണ്ടി ഈ ഈ ഒരു സാധനം എന്തായാലും എടുക്കണം അപ്പം പുതിയതുമ്മ പഠിച്ചോ പയേ തുമ്മ ഒന്നും പഠിക്കണ്ട. അല്ലെങ്കി പയേതെട്ത്ത് പഠിച്ചിട്ട് പിന്നൊന്ന് പുതിയത് വാണ്ടേ അയ്നെംകാട്ടി ന ല്ലത് അമ്മക്ക് സ്വന്തായിട്ട് പിന്നെ ഒരാളെ വണ്ടി വാങ്ങുമ്പോ മ്മള് അത് കേട് വന്നാലൊക്കെ ഞമ്മള് നന്നാക്കി കൊടുക്കണല്ലോ നടക്കണല്ലോ ഇപ്പം ഒരാളെ വണ്ടി എടുക്കണേനെക്കാട്ടി നല്ല, നമ്മക്ക് സ്വയം സ്വന്തായിട്ടൊരു വണ്ടി ഇണ്ടെങ്കില് അതീമ്മ പഠിക്കന്നെല്ലേ നല്ലേ അവന് ഇങ്ങനെ പറയും ഇതേപോലെ തന്നെ ഏ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വ ണ്ടി കാണുമ്പ ഇവിടെ അടുത്തെന്നെ ഒരു അറുവയിനായിരം ഉറുപ്പ്യൻ്റെ കരണ്ടിന്റെ വണ്ടി ഇണ്ടേയ്നി. അപ്പോ അത് ഇങ്ങനെ പറഞ്ഞെ വേണെങ്കിൽ വാങ്ങിക്കോ ഫസ്റ്റാണ് ഒക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് അമ്മള് വാങ്ങീട്ട് പഠിക്കാതെ വാങ്ങീട്ട് ഇപ്പെന്ത കാര്യം ഒ ഒക്കെ പഠി ച്ചോളുംന്നൊക്കെ പറഞ്ഞ്. ഇനി അമ്മക്കിപ്പ ഇപ്പം എല്ലാർക്കും വണ്ടിന്റെ ആവശ്യം ഇണ്ടാവും അമ്മ ക്കെങ്ങട്ടെങ്കിലൊക്കെ പോവണെങ്കിലും ഇപ്പം അയിന് ഒരുവിധം വീടുകളിലും അതാണ്, നമ്മള് ഞ അവരെ കാത്ത്ക്കണം അവര് വരുന്നവരെ കാത്ത്ക്കണം ഇതാവുമ്പോ ഞമ്മക്ക് ഇനി ഒരു അ ത്യാവശ്യ കാര്യം എങ്ങട്ടെങ്കിലും ഇണ്ടെങ്കിലും ഈ വണ്ടി എടുത്ത് പോയാ മതിയല്ലോ.
അതെ അതെ
അതാണ് പിന്നെന്ന് പറയാണെങ്കില്. പി പിന്നെ വണ്ടി എടുത്ത് പോയാ പിന്നെ വീട്ടാര്ക്കൊരു സമാധാനം ഇണ്ടാവൂല അതാ പിന്നെ ഒന്നാമത്തെ പേടി. ഇങ്ങനെ വിളിച്ചൊണ്ട്ക്കും അല്ലെങ്കില് പൊറത്തോട്ട് പോയാതന്നെ ഇങ്ങനെ വിളിച്ചോണ്ട്ക്കും ഉമ്മ എത്തീലെ പോയീലെ ഇങ്ങനെ വിളിച്ച്ക്കും പേടിയാണ് അതാണ് സംഭവം. അമ്മക്കാരിക്കായാലും അങ്ങനത്തെ ഇപ്പോ വണ്ടിയെടു ത്ത് പോവാണെങ്കി അധികായിരിക്കും കാരണം ഏ ഞമ്മ ഇമ്മമാര് ക്ക് നല്ല പേടിണ്ടാവു അല്ലോ. ഉം അപ്പോ അങ്ങനെ വിളി ച്ചോണ്ട്ക്കും അതാണ്. അവിടെ വ ആ എന്തേ പറ്റോ വികോ പ്രത്യേകിച്ച് പഠിക്കാ ത്തോലാണെങ്കി പിന്നെ പറഞ്ഞിട്ടും കാര്യല്ല ഞാന് ഇതേപോലെ തന്നെ ഇന്റെ മാമന് ഇതേ പോലെ തന്നെ വണ്ടിയവിടെ വെച്ചീനു. വണ്ടി വെച്ചീനെ അപ്പം ഞാന് എന്തെയ്തു കൊറച്ച് ദിവസം അത് ഓട്ടി പഠിക്കാനും വേണ്ടിട്ട് അങ്ങനെ എടുത്തീന് അന്ന് വണ്ടി ഭ യങ്കര ഇപ്പോ കൊറച്ചൊക്കെ പഠി ച്ചീനു പിന്നെന്റെഷം അത് മറന്നതാണ്. അപ്പോ അന്നനെണ്ട് ഇന്റെമ്മ കഴിഞ്ഞീലെ ഇനി മതി. മ്മക്ക് വല്യ താല്പര്യംണ്ടാവൂല്ല. കാരണം ഓര്അർഞ്ഞാ പണ്ട്‌ള്ളതല്ലേ ഓല്ക്ക്പ്പൊ വണ്ടി തോന്നും അല്ലാത്ണ്ടാവൂല. ന്ന്ട്ട് പിന്നെ ഇങ്ങനെ തായത് അവ്ടെ വണ്ടിണ്ടോ
ആ. ഇവടെ ഇല്ലില്ല. ആക്റ്റീവേ ഇല്ല ആ ഞാനോടിക്കും നമ്മള് ഓർണ്ണം മേടിക്ക ണം ന്നോർത്തിരിക്കുവ ഓർണം അത്യാവശ്യത്തിനെ. എന്തേലും പെട്ടെന്ന് ഒരാവശ്യംണ്ടെങ്കി വേറെ വണ്ടി നോക്കൊണ്ടിരിക്കണംന്നേ നമ്മടെ സമയം പോ അവര്ടെ സമയം പോവും
ഇനിപ്പം മക്കളെ സ്കൂള് തന്നെ ആക്കണെങ്കില് നമ്മള് സ്കൂൾ ബസ്സിനൊക്കെ എത്ര രൂപെ കൊടുക് ക്ക് ഒരു മാസത്തിനി പറയാണെങ്കി നമ്മക്കൊരു മ ഞമ്മക്കൊരു വണ്ടിണ്ടെങ്കില് പ്പം അവരെ ഞാക്കി കൊടുക്കാനും ഒക്കെ അത് മതിയല്ലോ എത്ര പൈസന്റെ ലാ ഭം ണ്ടാവുഅറിയോ. ഇത്ങ്ങനെ എന്താണ് സ്കൂൾ ബസ്സ് വന്ന മാസം തന്നെ ആഹാ
ഞങ്ങൾക്ക് ഇവടെ തൊട്ടടുത്താ. എന്നിട്ട് പോലും തൊള്ളായി രത്തബതാ. തൊട്ട അടുത്ത നമ്മക്ക് അന്നിട്ട് തൊള്ളായിരത്തമ്പത് ര്യാ കാരണം പെട്രോളിന് വെല കൂടിയില്ലെ അതുണ്ടെന്നെ ആരിക്കും
ആഹ് അതുകൊണ്ടാണ് ഇപ്പൊ മല്ലത്തിനും ഇതായോണ്ട് ഇപ്പം മക്കളൊക്കെണ് വ ണ്ടി കിട്ടേണ്ടത്. മക്കളെ സ്കൂ വണ്ടി മക്കളൊക്കെ സ്കൂള് ള്ളോല്ക്ക് നല്ലതാണ് വണ്ടിന്റെ അഭിപ്രായ യം. ബസ്സിനൊക്കെ ഇങ്ങനെ പറഞ്ഞയക്ക്ണക്കാട്ടി നല്ല നമ്മക്ക് മക്കളെ കൊണ്ടൊരാനും പോവാനും ഒര് സ് സമയല്ലെ ഏറിയാ ഒരു പത്ത് പതിനഞ്ച് മിൻറ്റെല്ലെ പോവൊള്ളൂ അല്ലാതെ കൂടുതല് ടൈമില്യല്ലോ പ്പം. അതൊക്കേണ് ആ വണ്ടിയോണ്ട്‌ള്ള പകാര്യങ്ങള്. ആ അതാണെയ് പിന്നെ ഞമ്മക്കെന്നെ പ്രത്യേച്ച് ഇഞ്ഞ് പ്പം ഇപ്പ നമ്മളെ ഹസ് പ്പാ ഭർ ത്താക്കൻ മാരെ തേപോല് തന്ന കാത്ത് ക്കണ്ട ആവശ്യല്യല്ലോ. എങ്ങട്ടെങ്കിലും അത്യാവ്ശ്യയ് ട്ട് പോവാനും കാര്യങ്ങൾക്കൊക്കെ വണ്ടി അത്യാവ്ശ്യല്ലേ ഇപ്പത്തെ കാല്ത്ത് ആരും വണ്ടി ഓട്ടാതൗഇല്യ
പണി കഴിഞ്ഞേ
പിന്നെ എന്താണ് എന്താ. ഇല്യ. പണി കൈഞ്ഞിട്ടില്ല കയ്യണം. ന്ന്താ അവിടത്തെ പണിഒക്കെ കൈഞ്ഞോ എങ്ങനെ അടിച്ച് വാരല് തോത്തല് തൊടക്കലൊക്കെ കഴിഞ്ഞോ
ഞാനീഈ ജോലീടെയൊക്കെ നോക്കുവായിര്ന്നു ട്ടോ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തോള്ളു. ആഹ് എന്നാ
ആ പിന്നെ വേറെ എന്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന് ആ പിന്നെ വേറെന്തൊക്കെണ്ട്. സുഖാണൊങ്ങക്ക് ഹലോ ഹലോ. ആഹ്. കേൾക്കാവൊ അല്ല അപ്പൊ ഇനി എന്താ ഭക്ഷണൊക്കെ എന്താണ്ടാക്ണെ ഇനി
ഇനിയിപ്പോ ഞാ ഇനി അല്ല രാവില്ത്തെ ഒച്ചക്കതെല്ലാ ആയി. ഇനി വൈകിട്ട് കൊച്ചു വരാറാവുബഴേ കും എല്ലാം റെഡിയാക്കണം. ചായക്പേഴ്
ചായക് ഇന്നഞ്ഞി ഉം. പാൽ ചായേണോ കുടിക്കാറെന്നും ന്നാ ശരിട്ടോ. ഞാൻ പിന്നെ ഞാൻ പിന്നെ വിളിക്കട്ടോ പിന്നെ വിളിക്കട്ടോ